അല്ലേ
ഔ ഇങ്ങനെ ഒച്ചണ്ടതിന് ആ കേക്ക്ണ്ട് പറ
കേക്ക്ൺലെ
എസ്
ആ സുഖല്ലേ
ഓ സുഖം ആണ് അവടെ സുഖാണോ
ചായ ഓ സുഖാണ് സുഖാണ് ചായ കുട്ച്ചോ
ചായന്നെ കുടിച്ചിട്ടില്ല ഞാൻ മറന്നു. ആഹ്
അത് ചായ കുടിക്കാൻ മറക്കെ
യാ, യാ അത് എന്താണാവെല്ലേ ആ ഞാൻ ഇന്ന് മറ്റേ അതിരടി സിനിമ കണ്ടിരിക്കയായിര്ല്ലോ അപ്പൊ ഞാൻ ചാ ചായ കുടിക്കാൻ മറന്നു. നീ കണ്ടോ?
ഇല്ല അത്പ്പോ വന്നു?
ആ കിട്ടി. ഇക്ക് കിട്ടി ഓട്ടീട്ടീല്.
അതെ, അടിപൊളിയാ?
ആ ഓട്ടീറ്റിൽ അല്ലെട്ടോ ഞാൻ ഇത് കൂടെ കേറ്റിക്ക് ആണ് എക്സൻഡർ കൂടെ, രസ ഇണ്ട് കണ്ടിരിക്കാൻ നല്ല രസള്ള സിനിമെട്ടോ. ഉ
ആണോ?
അതുപോലെ ബ്ലാസ്റ്റീ പറഞ്ഞ സിനിമി കണ്ടു.
ആഹ്, ആഹ്, ആഹ്, അതുണ്ട്.
ആഹ്, അയ് ഞാന് അയച്ച് തരാ.
പിന്നെ എന്തെ ഉം, ചോറിന് എന്താ കൂട്ടാൻ?
ചോറിന് ഏഹ്, കറിണ്ട് മീൻകറി.
ഓഹ്
പിന്നെ മീൻ പൊരിച്ചത് ഇണ്ട്.
ഉം
ആ അവടെ,
ഇബടെ എന്ത ഇക്കറിയൂല ആ നെയ്ച്ചോറ്. നെയ്ച്ചോറ്, നെയ്ച്ചോറ് സ്പെഷ്യലൊന്നുല്ല വെച്ച് ഇബടെ അങ്ങനെ ഇണ്ടാക്കി അത്രള്ളൂ.
വെർത വെച്ചതാ?
യെസ്
എന്താ കോഴി എർച്ചിയാ?
യാ യാ
ആഹ്
ഉം, എന്താ ഇന്നട്ട് ഫേവറേറ്റായ ഡിഷ്?
ആ അങ്ങനെയൊന്നുല്ല എല്ലാതും ഞാൻ തിന്നു. ഓഹ് പിന്നെ, ട്രൈ ചെയ്യാത്തതൊക്കെ ട്രൈ ചെയ്യാൻ നല്ല ആഗ്രഹണ്ട്.
അതെ, അതെ അഹ് നല്ലതാ.
അതെ, കെഴിക്കാത്തെ കൊറെ സാനങ്ങള്ണ്ട് അപ്പൊ അതൊക്കെ കെഴിക്കണം.
ഓഹ്, പിന്നെ പിന്നെ ആഹ് എനിക്ക് മന്തി നല്ല ഇഷ്ടാ.
ആ ഇക്ക് മന്തി ഇഷ്ടാ കുഴിമന്തി, അൽഫ മന്തി.
ആ ഓഹ് മന്തി അൽഫാമ് ആ മയോണൈസൊക്കെ. മിക്സിയിലിങ്ങനെ അഹ് തിന്നണെ നല്ലതാ
ആഹ്, ഇങ്ങളെന്നെ ലവ്വെറാ
ആഹ് ഇങ്ങളോ?
അതെ ഞാനു ഹ് ഹ്
ഞാനും കൊറേ കെയിച്ചിട്ടുണ്ട് മന്തി എന്നാലും തിന്നാൻ പൂതിയാവു ഹലോ അലോ ആഹ് ന്താ കേക്കാൻല്ലേ
യോഹ്
ആഹ് ഇവിടെ എന്താ കെയിന അട് തയ്നല്ല അതിന്റെ മുമ്പത്തെ ഞായറാഴ്ച മന്തി വെക്കാവാണ്ടിട്ട് വിചാരിച്ചിരുന്നു അന്നായിരുന്നു ആഹ് ആഹ് അമ്മായി മെരിച്ചത് ഹെങ്ങായ്
റൈഞ്ചില്ലേ
ആഹ് ഇബടെണ്ട്
ആഹ് ണ്ട് ഇപ്പോവിടെ വന്നു ആഹ്
ഇവിടുന്നവടക്കും പോയിട്ടൊന്നുല്ല അതൊക്കെ വിടെണ്ട്
ആഹ് അതെന്റെ പോയത്
ആഹ്
ഉം അല്ലപ്പ ങ്ങളെ പഠിത്തോക്കെ കഴിഞ്ഞോ
ഇല്ലേയ് തൊടങ്ങിട്ടേള്ളൂ
അയ്ശെരി ഉം എന്താ ചെയ്തോണ്ടിരുന്നീന്ന്
ഉം ഒരു ഓൺലൈൻ ക്ലാസ്ണ്ടായിരുന്നു അത് കാണേയ്രുന്നു
ആഹ്
ഇൻക്ക് ഇന്നലെ തൊട്ടിട്ട് ക്ലാസ് സ്റ്റാർട്ട് ആയിക്ക്ണു
അഹ് ആഹ്
അപ്പൊ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ് ഒണ്ട്
എന്തിന്റെ എന്തങ്ങള് കോഴ്സ് എന്താ ചെയ്യണെ
ഞാം പീജിക്ക്
ആഹ് ശെരി ഉം ആഹ് ഏതാ സബ്ജക്ട് എടുത്തീന് ഡിഗ്രി
ഹിസ്റ്ററിയാരുന്നു
അഹ് ശെരി ഉം
ങ്ങളോ
ഞാനും ഹിസ്റ്ററിയായ്രുന്നു ഉം അതെ അതെ
ചെ വല്ലാത്തൊരു ഒരു അത്ഭുതായില്ലേ രണ്ടാള് ഹിസ്റ്ററി
ലയാ എന്ത ഇങ്ങള് ഹിസ്റ്ററി എടുക്കാം കാരണം
വെറുതെ പൊളിറ്റിക്കൽ സയൻസന്നെ വാണ്ടീന്ന അഹ് കിട്ടീല്ല അപ്പ ഹിസ്റ്ററിക്ക് പോയി
സെമ് എനിക്കും പൊളിറ്റിക്കൽ സയൻസാര്ന്നു ഇഷ്ടം പക്ഷെ കിട്ടീല ഉം
അത് ഇബടഎവിടീം ഇല്ല
ആഹ് അതെ അതെ ഉം
ആഹ് പിന്നെ കൊറച്ച് ദൂരള്ളെ ല് പോയി പഠിക്കണംന്നുണ്ടായ്നു അപ്പ അങ്ങന പോയതാണ്
ഉം ഉം
അപ്പൊ ഹോസ്റ്റല് കിട്ടുന്നൊക്കൊര് പ്രതീക്ഷ ഇണ്ടയ്ന്നു അത് കിട്ടീല
അതെ അതെ ഉം
പിന്നെ രാധ്യത്തെ രണ്ട് കൊല്ലം കോളേജ് ബസ്സ് ഇണ്ടാര്ന്നു
ആഹ്
പിന്നത്തെ ഒര് കൊല്ലം ഉം തൂങ്ങിട്ടെരുന്നു ലൈൻ ബസ്സ്ല്
ഉം കണ്ടക്ട്റെ ചീത്ത
അതേ ആഹ് പിന്നേ കണ്ടക്ട്റ് ചീത്ത മാത്രല്ല കണ്ടക്ട്റൊക്കെ അവിഹിതം വരെ ഇണ്ടാക്കി കൊട്ത്ത്ക്കുണു
അതെ അതെ പക്ഷെ ബസ്സ്ത്തെ പാട്ടേള് നല്ല രസ് തായ്ര്ന്നു ഇങ്ങക്ക് അങ്ങനെ ഇണ്ടാർന്നോ
റ്റുള്ള അടിപൊളിയെര്ന്നു
എസ്പെഷ്യലി എക്സാം ടൈമില്
അതെ അതെ നല്ല പാട്ടേളൊക്കെ വെക്കും
അതെ ഉം പക്ഷെ ചെലെ ബസ്സെര് കച്ചറേണ്
കച്ചറേണ് അയില്ണ്ടായ്ർന്നു ഒരു ഒര് കിളി
ആഹ്
അയാള് വല്ലാതെ ചൊറിഞ്ഞിരുന്നു അയാള ഇപ്പട്ത്ത് ഞാൻ കണ്ടു ഇപ്പടുത്ത്ർഞ്ഞ ഇന്നലെ
ആഹ്
ആഹ് അപ്പൊ അതൊക്കെക് കോർമ വന്നത്
ഉം ഉം
കണ്ടാ മൻസ്സിലായാലൊ ച്ച്ട്ട് ഞാന അങ്ങ്ട്ട് തിര്ഞ്ഞില
അത് നല്ലത ചെൽപ്പൊ ഓർമ്മ പുതിക്കിയാലൊ അയാള്
അതെ അതെ അതും ഇമ്മിണ്ടാർന്നു പിന്നാലെ അപ്പൊ വല്ലാത്തൊര് ഓർമ്മ പുത്ക്കലാവും
അതെ ഉം പിന്നെ എന്തേലും കളിളൊക്കണ്ടൊ എന്ത ഹോബീസൊക്കെ
ഹോബീസ് പറഞ്ഞ ഉം പാട്ട് കേക്കും വെറ്തെരിക്കുമ്പൊ പിന്ന ഇവടെ കൊറച്ചൊക്ക കടലണ്ട് കടല പെറ്ക്കി തിന്നും
ഓഹ് അത്ക്ക ഹോബ്യാണ്
ആഹ് അതിന്റെ ഹോബ്യാണ്
അത് ശരി ഉം
പിന്നേ കൊറ്ച്ച് ഫോ നേരം ഫോണ് കൾച്ചൊ
ഓഹ്
കൊറ്ച്ചേരൊന്നല്ല കൊറേ നേരം കളിക്കും
ഇതൊക്ക ഞങ്ങളവടെ നേരം പോക്ക്ന്ന പറയാ
ഏഹ് ആഹ് നേരം പോക്കിന് ചെയ്യ്ണന്നേണ് ഈ ഹോബ്യേളെ
ഇന്നാലും ഇഷ്ടപ്പെട്ട് ചെലേ കാര്യങ്ങള് ചെയ്യൂലെ ഇപ്പൊ റീഡിങ് റൈറ്റിങ്
അയ് അയിനൊന്ന്ള്ള ബുക്കൊന്നുല്ല ബുക്കുല്ല സമയോല്ല
ആഹ് നാ ഇപ്പ ലാസ്റ്റ് ഒരു ബുക്ക് വായ്ച്ചീന്നു കറുത്തച്ഛൻന്ന് പർഞ്ഞെ
ആഹ് ശരി എവിട്ന്നാട്ടി
അത് ഇവടെ അട്ത്തൊരു ലൈബ്രറീന്ന് അടിപൊളിയാട്ടൊ ബുക്ക് സെറ്റ് ആഹ് നല്ല കൊസ്റ്റ്യൻ ഞാൻ ഇപ്പൊ പർഞ്ഞേര വേറൊന്നും ചൊയ്ച്ചാല്ലെ ആഹ് സ്റ്റോറി പറ്ഞ്ഞ ഞാൻ പർഞന്നീന്നു
എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാ ഈ ഹൊററാണോ അതല്ലെങ്കി എന്തെങ്കിലും
ഡാർക്ക് ഡേവിൾ എഴുതിയ ആളല്ലട്ടോ കഥ അയിന്റെയാണ് എന്താണ് പിശാച് ണ്ടാവൂലെ സാ
എന്നാലും ആഹ്
അങ്ങൻത്തെ അത് വരും അപ്പൊ എന്താ
ബുക്കുകളാ
ആഹ് ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരു പെണ്ണ് അയിനെ തപ്പി പോകും അങ്ങനെ അയിനെ ഒരു സ്ഥലത്ത് അടച്ചിക്കായിരുന്നു അത് പൊറത്ത് വരും
ആഹ് കൊറെണ്ടോ എത്ര കൊറെ പേജുണ്ടോ
ആഹ് അത്യാവശ്യണ്ട് പക്ഷെ വായിച്ചിരിക്കാൻ നല്ല രസണ്ട് നമ്മള് ഇരുന്ന് കംപ്ലീറ്റ് ആയിട്ടന്നെ വായിക്കും
ആഹ് ലൈബ്രറിന്ന് ബുക്ക് എടുക്കാൻള്ള മെമ്പർഷിപ്പ് എടുത്ത്ക്കാണോ
ആഹ് ഞാൻ എടുത്ത്ക്കാണ് മം
ഏഹ് അപ്പൊ എത്രെ നൂറ് രൂപേ ഒരു ഒരു മാസത്തിനോ
അല്ലല്ല ഇതുവരെ ഞാൻ വേറെ പൈസൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ഇപ്പോ ഞാൻ ഹിസ്റ്ററി ആയിരുന്നല്ലോ
ആഹ് അതെ അതെ പറഞ്ഞു
അപ്പൊ പ്രൊജക്ടിന്റെ ദിന് ആവശ്യത്തിന് വേണ്ടിട്ട് എടുത്തതായിരുന്നു മെമ്പർഷിപ്പ്
ആഹ് അപ്പൊ വീടിന്റെ അടുത്താണോ എപ്പോഴും പോയി വരാൻ പറ്റിയ സ്ഥലത്താണോ
അല്ല ല്ല കൊറച്ച് ദൂരണ്ട് ഞാൻ പോകുമ്പോ രണ്ട് മൂന്ന് ബുക്കൊക്കെ എടുക്കും
ആഹ്
മം
അപ്പൊ ബുക്ക് വയിക്കലാണ് ഇപ്പത്തെ ഹോബി പിന്നെ സിനിമ കാണലും
യാ യാ സിനിമ കാണാ ബുക്ക് വായിക്ക പാട്ടും കേക്കാറുണ്ട് ട്ടോ മം അതെ അതെ
പിന്നെ തുമ്മലൊന്നുല്ല തുമ്മലിന്റെ അസുഖം അങ്ങനത്തൊന്നുല്ല
അത്ണ്ട് പക്ഷെ ഇപ്പോ പെരേല് ഇരിന്ന് ഇരുന്ന് തുമ്മാനൊന്നുല്ല
ഒക്ക തിന്നല് കെയ്ഞ്ഞു തീറ്റ ആഹ് അപ്പി ചെറുതായിട്ട് പുഴുങ്ങ
അതെടുത്തന്റെ കയ്യില് വെട്ടും അതെടുത് ആഹ് വെട്ടും
അത് അതെന്തെ
അത് മൈ മദർ ഈസ് വെരി ഹൊറർ സം ടൈം ഫാർ എവേ
ആഹ് മനസിലായി മനസിലായി
വെറുതെ വീണോന്നു അല്ല എന്നാ പറയാ ഉം പിന്നെ ശർക്കരയും ഇല്ലല്ല ങ്ങള അവിടെണ്ടോ
ആ ചെർതൊന്നാണ് അതിമ്മേ പുളിങ്ങ ഉണ്ടായിട്ടില്ല
ഓ ഓക്കെ ഓക്കെ ആഹ് അവിടെ മ്പടേം ഉം നിങ്ങളവിടെ മാങ്ങയക്കണ്ടോ
മാങ്ങപ്പല്ല ആദ്യം ഇണ്ടായിരുന്നു
അയ്ശരി എന്താ മാങ്ങയൊണ്ടക്കെ ഇണ്ടാക്കാറ് സ്പെഷ്യൽ.
മാങ്ങേണ്ട് അങ്ങനെ ഇണ്ടാക്കലന്നൂല്ല ചെത്താ തിന്നാ.
അയ്ശരി ഞങ്ങൾ മാങ്ങാ പുളിശ്ശേരി വക്കലുണ്ട്. ട്ടോ
അയിനൊന്നും ഉണ്ടാക്കല്ല ഷമേം സബൂറും ഇവിടല്ല്യ പഴുത്ത മാങ്ങയിണ്ടോ?
അതെ അതെ ഉം
അത് രസം ഉണ്ടാവൂലേ മധുരംണ്ടാവൂലേ മദ്
അല്ലല്ല നല്ല രസ മോരൊക്കെ ഒഴിച്ച്. അങ്ങനെ ഇണ്ടാക്കുന്ന ആഹ് അത് നല്ല രസാ.
ആഹ്
ഉം
എന്നാ ശരിട്ടോ സമയായിക്കണു.
ആയിക്കോട്ടെട്ടോ?
ആഹ് ശരി ശരി
ആഹ് ഓക്കെ